ആ ഹലോ
ആഹ് കളർ നമസ്കാരം
ന്തൊക്കെണ്ട് വിശേഷം?
സുഖായിട്ട് പോകുന്നു
ഓ എന്താണ് പണി?
അഹൊന്നുല്ല വൈകുന്നേരത്തെ ചായക്ക്
കടിയുണ്ടാക്ക
ആഹ്
സ്പെഷ്യലാക്കി ണ്ടാക്കുന്നേ
സ്പെഷ്യലായിട്ട് ഒന്നുംല്ല ത്താറി ണ്ടാക്കേണ്ട് അഹ് വരക്യാണ്ട് കൊർച്ചൊരു കുറുക്ക് മാതിരി ണ്ടാക്കണം
ഓ കൊർച്ച് കട്ടീല്ല്ലേ അധികം വെള്ളൊഴിക്കാതെ
ആ ആ തേങ്ങിമ് ശർക്കര തേങ്ങിമ് ശർക്കരൊക്ക ട്ടാണ്ട് ണണ്ട കട്ടീല് മുർച്ച് കൊടു മുർ ച്ചു കൊടുത്താ മക്കള് കഴിക്കും അങ്ങനെ
അ അ ഉം തൂമ്പിച്ചൊക്കട്ട് അണ്ടി പര് മുന്തിര്യോക്കെ ട്ടാല് അതും കൂടെ ടേസ്റ്റ് ആവുഅല്ലോ ആക്കെ ടൊ
അതൊന്നും ഇടേല്ല മ മധുരത്തിന് ശർക്കര ടും പിന്നെ തേങ്ങ അഹ് കടിക്കാന് തേങ്ങിമ് തേങ്ങ ചെരകിയാണ്ട് ടും അച്ചേക്ക്
ഉം ആ ന്തെങ്കിലും കട്യായല്ലോ കുട്ടികൾക്ക് കഴിക്ക ഉം ഉം നല്ലതാണല്ലോ രക്തണ്ടാവാനൊക്കെ
ആ രക്തം രക്തത്തിന്റളവ് കൊറവാണ് അപ്പം പായസൊക്കെയന്ന് ണ്ടാക്കെണ്ട്
ഉം ഉം
തേങ്ങാ പാൽ വെച്ചാണ്ട് ണ്ടാക്കും കൊർച് നീട്ടി ലൂസാക്ക്യാണ്ട്. ന്നോരോ ക്ലാസാക്ക്യാണ്ടങ്ങനെ കുട്ച്ചും
ഉം ഉം ദോശേ ദോശണ്ടാക്കി രാറുണ്ടോ ദോഷിം പത്തിര്യോക്കെ ണ്ടാക്കാ അറിയൽ ല്ലേ ണ്ടാക്കാറുണ്ടോ
ല്ല ദോഷിം പത്തിര്യോന്നും ണ്ടാക്കില്ല ങ്ങനെ ണ്ടാക്കിയാല് കുടിക്കാം നമുക്ക് വല്ല്യോൽക്കും കൊട്ക്കാം കുട്ട്യാൾക്കും കൊട്ക്കാം കുടി ക്കാനും ങ്ങനെ കഴിക്കാനൊക്കെ പറ്റും അപ്പൊ പിന്നങ്ങനെ ണ്ടാക്ക്യാണ്ട് കൊട്ക്കും വൈകുന്നേരൊക്കെ
ആ ഹാ ആ എല്ലാവർക്കും നല്ലതാണല്ലോ കുട്ടികൾക്കെല്ലാം വൽ വല്ല്യോർക്കും എല്ലാവർക്കും നല്ലതാണല്ലോ
ആ ചെറ്യേ ചെറ്യേ മക്കൾക്കൊടുക്കുമ്പോ പിന്നെ തേങ്ങ ഇടാതെ
അ വല്ല്യോൽക്കും നല്ലാണ് ഷുഗറൊക്കെ ള്ളോൽക്കൊക്കെ നല്ലതാ ണത് മുത്താലൊക്കെ കൈക്ക്ണത്
ആ ആ നാളെന്താ ചായക്കടി? ങ്ങളെന്താ ചായക്ക് കടി
വടെ ചായക്ക് കട്യോന്നും ണ്ടാക്കിട്ടില്ല അവിടെണ്ട് പഴണ്ട് ന്ന് പഴം പഴം രിയോ ന്തെങ്കിലൊക്കെ ണ്ടാക്കാന്നർഞ്ഞിക്ക്ണ്ട് ന്നും ണ്ടാക്കിട്ടില്ല
ആഹ്
ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ ത്തിനിം വിളിച്ചിട്ട് ണ്ടാക്കാൻ പറയണം റെസിപ്പ്യോക്കേ ഞമ്മളൊക്കെ പഴേ പ്രസക്തിയൊക്കെ ണ്ടാ ന്ന് ക്ലാസ്സില്ല ന്ന് ക്ലാസില്ല അപ്പം ഓര്ണ്ടാവുമ്പോ ഓൽക്കെന്താ ച്ചാ ഇന്ന് പോയിട്ടില്ല ലീവ് എടുത്തിന് ഇവിടെ ചെറിയൊരു പണിണ്ടായിരുന്നു തോട്ടത്തിലൊക്കെ പോകേണ്ടകെണ്ടാണ് ഇന്ന് ലീവെടുത്തതാണ്
എന്താ തോട്ടത്തിലെന്താ എന്താ എന്തായുള്ള കൃഷി
റബ്ബറുടെ ഒട്ടുപാല്
ആ
കൃഷിയല്ല റമ്പ- റുണ്ട് അപ്പ പാൽ എടുക്കാൻ വേണ്ടി അങ്ങനെ പോയതായിരുന്നു
ആ
എന്തെങ്കിലൊക്കെ ചെറിയൊരു ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പൊന്ന് ചെയ്യണല്ലോ അപ്പ ഇന്ന് കുട്ടികളൊക്കെ കൂട്ടി ഇന്ന് തോട്ടത്ത് പോയി അതൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ പോന്നതാണ് ആ വെട്ടാന് വേറെ ആളുണ്ട് ഓരു വെട്ടി ട്ടും ഞമ്മള എടുത്ത് പോന്നാ മതി അപ്പ കൊറെ
എന്നും
ആ വെട്ടല തുടങ്ങിട്ട് അപ്പൊ നേരെ പോയില്ലേന് അപ്പൊ ഒന്ന്
എന്നും പോവണ്ടാ
ആ ഓര് വെട്ടണ ഓല് എടുത്തിട്ട് പോകും വെട്ടാൻ നമ്മള ആള വച്ചഅവര് വെട്ടി അവിടെ എടുത്തിട്ട് പോകും പിന്നെ നമ്മക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് ഒന്നൊണ ചെറു- അത വള്ളം വെലിഞ്ഞിട്ട് ഇങ്ങ കൊണ്ട വന്നാ മതി
ആ
എന്നന്നും പോണ്ട രണ്ടാഴ്ചക്കെ കൂടുമ്പോ പോകലോള്ളു ഇല്ലല്ല എന്നും പോവണ്ട രണ്ട് രണ്ടാഴ്ച്ചയെക്കെ കൂടുമ്പോ അപ്പം ഒന്ന് പോയാ മതി ഓല് ഒന്നരാടം വെച്ച ഓല് വെട്ടു റബ്ബർ വെട്ടണഓല് ആപ്പ ഓല് എടുത്തിടും പിന്നെ നമ്മള് രണ്ടാഴ്ച്ച കഴിഞ്ഞ വിചാരിച്ച അങ്ങനെ ഒന്ന് കേറി വേറെ കൂട്ടാനടി നന്മ ഇവിടെ നാലുപാടെ റംബുട്ടൻ മീനുകളല്ല പോയണ്ട് ആപ്പറം നല്ല വലിപ്പമുള്ളതാണ് പിന്നെ കുറ കുട്ടികളുണ്ട് എല്ലാരുണ്ട് നല്ല ഭംഗിയുള്ള അതൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ കൊറെ കടലാസപൂ ഉണ്ട് അത് കണ്ടു നല്ല രസ പോണ്ടേ അതെ മറ്റേ കണ്ടിങ്ങനെ പോന്ന്
റംബ റംബൂട്ടാൻ പൂക്കാനായോ
ആ റംബൂട്ടാനൊക്കെ പഴിക്കാക്കാനായി ഒരു തരം പുഴുത്ത് കഴിഞ്ഞീണ് പിന്നെ രണ്ടാമതും പഴുക്കാൻ ആയതുണ്ട് ഞങ്ങടെ അവിടു- അത്തൊന്നും ആയില്ല ഉണ്ടായി വരുന്നേുയുള്ളൂ
അ ശരി
അപ്പ പോന്നു വർത്താനൊക്കെ അന്വേഷിച്ചു അടുത്ത് കുടുംബക്കാരെ വീടൊക്കെ ഉണ്ടാവുമ്പോ നമ്മുക്ക് അവിടെയും ഇവിടെക്കെ ഒന്ന് കേറി പോരാലോ എല്ലാരോടും പത്തന്നൊക്ക ഉം ഉം എപ്പഴെങ്കിലും ഒക്കെല്ല നമ്മള് പോവുള്ളു ചോറ് തിന്ന എല്ലാവരും അങ്ങനെ കിടക്കാണ് ഇ നിഉറങ്ങിയണീറ്റത്തൊക്കെ വാണം ചായന്റെ കടിയൊക്കെ ഇണ്ടാക്കാണ്
വാങ്ങാറുണ്ടോ ചായൻന്റെ കടിയൊക്കെ
എപ്പോഴെങ്കിലൊക്കെ വാങ്ങും അല്ലാത്തപ്പോ വേടി ഇ വ വീട്ടില് ഇണ്ടാക്കും പയം പൊരി ഉണ്ടാക്കണം അല്ലെങ്കിൽ പാൽ വായക്ക ഉണ്ടാക്ക അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ആ
ഉം
എണ്ണക്കളികളാ കൂടുതല് ഉണ്ടാക്കാറ്
ഏ
എണ്ണക്കടികളാണോ
എണ്ണ കടികൾ കൂടുതലൊന്നല്ല എപ്ളേങ്കിലൊക്കെണ്ടാക്കും സ്ഥിരായിട്ട് അങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല
അ അഹ്
എപ്പളെങ്കിലൊക്കെങ്ങനെ പഴം പുഴുങ്ങ്യാലൊക്കെ മതി അപ്പൊ പിന്നെ എണ്ണക്കടിഒന്നും ആക്കണ്ടല്ലോ എടക്കമ്മളള്ഇണ്ടാക്കും
ആഹ്
പയംപെരി എലാർക്കും ഇസ്ടാണ് പയംപെരി യല്ലേ ഉള്ളിവടെ ഹൊക്കെ നല്ല ഇഷ്ടാണ് ഇൻക്ക്
ആഹ് ആവില് വേവിക്കണൊന്ന ഉണ്ടാക്കല് ല്ലേ
ആവീല് വേവിക്ക്ണാക്കെ ഇണ്ടാക്കെൽണ്ട് എപ്പളെങ്കിലൊക്കെ എലട ഉണ്ടാക്കും വേറെ പാട് ആവില് വേവിക്കണപ്പന്ത ഇള്ളേ എലട ല്ലെള്ളു ആ പിന്നെ ഇത് അല്ലേ മറ്റേ വേറോരു സാധന ഇണ്ടല്ലോ എന്താപ്പയ്ന് പറയല് മോമോസ് ലെ അത്ണ്ടാക്കിയൊക്കെൽണ്ട് അതൊക്കെ കുട്ട്യൾക്ക് നേരം വാണം കൊറേ ക്ലാസ് ഇല്ലാത്തന്നൊക്കെ ങ്ങനെ ഇന്നിപ്പോ അവിടെ പോയി വന്ന ക്ഷീണത്തില് ക്ഷീണത്തില് പ്പോ ആരുംഒന്നു ഉണ്ടാക്കൂല ഉ
ഉം
അവര് നല്ല ഉറക്
അഹ് സരി
ഉം ഉംഎവിടെം പിന്നെ ഭയങ്കര ക്ഷീണായില്ലേ
ആഹ് അപ്പ മഴല്ലാന്ന് മഴന്റെ ടൈ ആണ്ന്നറഞ്ഞിട്ട് കാര്യല്യാ മഴത്തില്ലാണല്ലോ വെയിലാണ് വെയിലുള്ളല്ല ചൂടാണല്ലോ
ആഹ് അപ്പ എല്ലാരും പോയി ക്ഷണിച്ചു
ഉം ഇന്ന് നല്ല വെയില വടെ
ഉം ഇന്ന് നല്ല വെയിലാണ് എടക്കൊന്നുമല്ല ചാറി പോയിങ്ങറും തുണിക്കുപ്പായൊക്കെ അലക്കിട്ടൊക്കെ ഒണങ്ങാൻ നല്ല വെയിലായി
ഉം വെയിലകുമ്പോ നല്ല ചൂടാണല്ലോ
ആഹ് അറക്കണ വെയില് നല്ല ചൂടുള്ളതാണ്
ഉം
ചത്രതിരി
വേറെ എന്തൊക്കെയാണ് വിശേഷം
വേ എന്തൊക്കെയ വിശേഷം അങ്ങനൊക്കെ തന്നെ വൈകുന്നേരം ആയാ പിന്നെ ചായന്റെ കടിം
ഉ
ആഹ്
ഉം
നാളെ ഒഴിവാണ് നാളെ ഞായറാഴ്ചല്ലേ
കുന്നുണ്ടോ
വിരുന്ന് പോണം വിചാരിക്കുന്നുണ്ട്
ഉം ഉം ഒരിസം ഒഴിവായാലെ അമ്മക്ക് നമ്മടെ വീട്ടിലൊക്കൊന്ന് പോയി പോന്നാലെ നമുക്ക് സമാധാനാണല്ലോ ലെ
ആഹ പോണം വിചാരിക്കണ്ട് നാളെ ലീവാണ് മദ്രസൊന്നുമില്ല അപ്പൊ പോവമെന്നു വിചാരിക്കണ്ട്
ഉ ഉ എങ്ങനെയാണ് പോവാറ് വണ്ടി
വണ്ടിയുണ്ട് വണ്ടിയുണ്ട് വണ്ടിയില് പോവും ഉ അല്ലന് ബസ്സിന് പോകുമ്പോനെ കൊറെ പോവാണ്ട്
ആഹ് ആഹ്
എൻഡി
അ അ നിങ്ങൾ ഒറ്റക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോവോ ഒറ്റക്ക്
ആഹ അങ്ങനെ പോവേണ്ട അ അ
ആഹ് ആഹ് സ്കൂട്ടിയൊ ആഹ് പറ
സ്കൂട്ടി